ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട്.
ആ ആ ഇല്ലില്ല ഇപ്പോ ത്തല്ലായിട്ടുള്ളൂ മൂന്നേ ഇരുപത് ഇരുപത്തിയഞ്ചൊക്കെ ആവുമ്പോയ
ഓ ഹോ അടുത്തല്ലേ
ഓ അടുത്താണ്.
ആഹ ചോറ് ഒക്കെ കഴിച്ചാ
ഓ ഒക്കെ കഴിഞ്ഞ അവിടെ ഇങ്ങനെ കിടക്കുവേനി
ഞാനു ഒന്നൊറങ്ങിപ്പോയേ
ഞാനൊറങ്ങീല ആ ഉറങ്ങീല ഇങ്ങനെ ആരോ പോണ കണ്ടതാ പിന്നെ എന്നാല് പിന്നെ ഞാൻ നീച്ച് പോന്നിട്ട് മക്കൾക്ക് എന്തേലൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ വിചാരിച്ചണ്ട് അങ്ങനെ പോന്ന
എന്തെന്നാക്കി
ഞാനൊരു പൊരി ചെറിയമോന് ഒരു പൊരി ഉണ്ടാക്കിയച് ഒരു എന്താ പറയാ ആറാനമ്പർ ന്റെ മാതിരത്തെ ഒരു സാധനം ഉണ്ടാക്കിവെച്ചു ഓനിക്ക് അത് അങ്ങനത്തൊക്കെ ഭയങ്കരിഷ്ടമാണ്. അത പോയി മധുരടൂലട്ടോ പഞ്ചസാര ഇട്ട് ചെല്ലാക്കൂല പിന്നെ മറ്റേ മക്കക്ക് ചോറാ വേണ്ടിയത്
അവർക്ക് വന്നിട്ട് ചോറ കഴിക്കാൻ
ആ വല്യ മക്കൊക്കെ ചോറാ ഇഷ്ടം
ഓ ഉച്ചത്തേക്ക് കൊടുത്തുവിടോ
വലിയ മോങ്കണ്ടോവൂല ഓനവിടുന്ന് കഴിക്കുള്ളു ഓന് മടിയ കൊണ്ടുപോവാൻ ആരും കൊണ്ടരൂല രണ്ടാമത്തെ മോൻ കൊണ്ടു പോകും
ആഹഹ ആഹ് ആഹ
പിന്നെഞാൻ ചെറുതിനെ ഞാൻ നിർബന്ധിക്കലില്ല ഇപ്പോ ഇവിടുന്ന് നഴസറി വിട്ട് വന്നാല് ചോറ് തിന്നാ നിർബന്ധിക്ക ല്ല കാരണം ഞാൻ മഗ്‌രിബ് ബാങ്ക്‌ ഏഴ് മണിയാവുമ്പോ ഞാന് ഓനന്തായാലും ചോറ് കൊടുക്കും കൊടുക്കും, വേഗം ഉറങ്ങിപോവും ടബിളിലക്കെ തലവെച്ചു‌കിടന്നുണ്ടാവും ഉറങ്ങും, പിന്നെ ഞാൻ ണ്ടോയിക്കെടത്തല ചെറുതല്ലേ അഞ്ചരല്ലേ ആയിട്ടുള്ളൂ
ഹ് ഹ്
അപ്പൊ പിന്നെ രണ്ട് ടൈമിലും ചോറ് കൊടുക്കേണ്ട വിചാരിച്ചിട്ട് ഓൻക്ക് ഇഷ്ടമുള്ളത്ണ്ടാക്കും. ഇവിടെ പൊതുവെ മക്കൾക്കൊന്നും ബേക്കറി പറ്റൂല എന്റെ മറ്റേ മക്കൾക്കൊന്നും ബേക്കറി ഇഷ്ടല്ല.
ഓ ഞാന് മുമ്പ് ഇങ്ങനെ ആഹ
ചെറുതാകുമ്പോ തന്നെ ഞാൻ കൊടുക്കൂല അങ്ങനത്തൊന്നും ഞാൻ കൊടുക്കാതെ നിന്നിട്ട് മക്കള അത് പഠിച്ചുപോയി
ആ ആ ഞാൻ മുമ്പ് വീട്ടിലായിരുന്ന ടൈമിൽ ഇങ്ങനെ വി അമ്മ എന്തേലൊക്കെ വാങ്ങിച്ചിട്ട് വര് വാങ്ങി വച്ചിട്ട് വയ്ക്ക അതൊന്ന് തിന്ന് തീർക്കണ വഴി അറിയത്തില്ല ഞാനും എനിക്ക് മത്സരവ പലഹാരങ്ങൾ തിന്ന് തീർക്കാൻ ആ മത്സര ഇങ്ങനെ ആ ഒരുപാട് വാങ്ങിക്കും വാങ്ങിക്കുമ്പോ ഒരു ഒരു വലിയ കവർക്കെ നിറച്ച പത്തഞ്ഞൂറ് രൂപകൊക്കെ അത് ചിലപ്പോ രണ്ട് മൂന്ന് ദിവസ കൊണ്ട് അത് മൊത്തം കാലിയാക്കും അമ്മയ്ക്കി ന്ന് ചീത്ത പറയാനേ നേരേള്ളൂ പക്ഷെ ഇപ്പം ഞാൻ ചെല്ലുമ്പോഴേ എനക്കിഷ്ട്ടൊള്ള പലഹാരങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വെച്ച് വാങ്ങിച്ചോണ്ട് വന്ന്ത് എനിക്കതൊക്കെ കാണുമ്പോഴ ഓക്കാനം വെരും ഈ കഴിക്കാൻ പറ്റു കഴി ഇല്ല ഇവിടെ ആയപ്പോ ഇങ്ങ് വന്നേ പിന്നെ ഞാൻ അധികം അങ്ങനെ പലഹാരങ്ങളൊന്നും കഴിക്കല്ലേ. കൊറവ ഇപ്പൊ ചെ ഇപ്പൊ ഇവിടെ വാങ്ങിച്ചു കഴിഞ്ഞ കഴിക്കത്തില്ല ഇവിടുന്ന് സഹോദരന്റെ വീ വീട്ടിലൊക്കെ പോകുമ്പോ അവിടന്നവര് ചായൊക്കെ ഇട്ട്തന്നയ്ഞ്ഞ അവരെന്ത് തട്ടിക്കൊണ്ട് വർണോ അതെല്ലാം ഞാൻ കഴിച്ചു മറ്റത് പറ്റണല്ല ഇവിട ഒന്നും കഴിക്കാതില്ല.
അത് എന്താ അങ്ങനെ?
എന്താ എനിക്കറിയത്തില്ലേ രണ്ടു ദിവസം മുമ്പ് നമ്മള് ഇവിടുന്ന് ടൗൺ വരെ പോയേ ടൗണിൽ എന്തനായപ്പോ വഴിക്ക് നിറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് അതില് നിറ ച്ച് ഞാവൽപ്പഴം എനിക്കാണെങ്കിൽ ഞാവൽപ്പഴം കണ്ടിട്ട് എനിക്കാണെങ്കിൽ എനിക്കങ്ങ് കൊതിയ എന്നി്ട്ട് ഞാൻ പറിഞ്ഞു എനിക്ക് ഞാവൽ അ ഇമ്മം അരക്കിലോന്ന് അഞ്ഞൂറുപ്പിയ എന്തോ എന്നിട്ട് കാ നൂറുപ്യക്യാ ആ അല്ല ആ അരക്കിലോ മുന്നൂറോ നന്നൂറോ ആണ് എന്നിട്ട് കാൽക്കിലോ വാങ്ങിച്ചു കാൽകിലോ വാങ്ങിച്ചിട്ട് ഞാൻ കഴിച്ചു വീട്ടിലെത്തിട്ട് ര ണ്ടെണ്ണം കഴിച്ചു ബാക്കി മൊത്തം ഞൻവിടെ വച്ചിരിന്നിട്ടും മറന്നുപോയി കഴിക്കാൻ അതെല്ലാം അഴുകിയിട്ട് എടുത്ത് ചാടി. ആ അത് എന്നിട്ട് എന്നിട്ട് കോടു എന്നിട്ട് ഇന്നലെ ഞാൻ ഇവനെ ഇപ്പൊ എവിടെ കൊണ്ടലും ഇവന് ഫോർമുല ഫീഡിംഗ് ആണല്ലോ. പ ഞാൻ എവിടെ പോയാലും ഇവന് വേണ്ടിട്ട് ഒരു വലിയ ഫ്ലാസ്ക് കൊണ്ട് ആ ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് പി പിന്നെ പൊടിയും എടുത്ത വയ്ക്കും പിന്നെ ഇവനെ ഡയപ്പർ എല്ലാം എ സാധാരണ ബാഗൊന്നും എടുക്കല്ല പി ഇപോ ഇതെല്ലാം ഇടത്ട്ടെ പോവൽ. ഞാൻ നോക്കിയപ്പോ എന്റെ ഒരു തൂവാല അതിനകത്ത്ട്ട് ഇ ണ്ടായിരുന്നു ആ ഞാറപ്പഴം മൊത്ത അതിനകത്തായിട്ട് മൊത്തം കറപറ്റീട്ട് ഞാൻ എന്നിട്ട് ഈ ചെക്കന്റെ ഒരു ഡയപ്പർടുത്തപ്പോ അ ഇതിലുംവയലറ്റ് കളർ ഞാൻ വിചാരിച്ച് ഈ ടയപ്പറിനൊക്കെ എപ്പോഴാ വയലറ്റ് കളർ ആയത് എന്ന്.
അത് ബാഗിലിട്ട് ബാഗിലിട്ടിട്ട് ആം. ഞാൻ പറയാ അതിന് അത്രൊക്കെ ഇണ്ട്ലെ കാ ഇവിടെ ഇന്റെ ഫ്രണ്ട്സൊ ഒക്കെ ഒരീസം ഇങ്ങനെ ഓര് ഇങ്ങനെ എന്തോ ഒരു മീറ്റിംഗ് ഇണ്ട് പറഞ്കാണ്ട് പോയി ഓര് ഈ ഞാവൽപ്പഴം കയ്യില് പിടിച്ചിട്ടുണ്ട്. എന്തൊരു രേസം കാണാന് അപ്പം ഇങ്ങട്ട് പോരി ഇവിടെ ഒരുപാട്ണ്ട് അത് ഒര് സ്കൂളിന്റെ ഇവടെ ഓൽ ക്കൊരു മീറ്റിംഗ് ഇണ്ട്. ഇവടെ ഒരുപാടുണ്ട് ഇങ്ങോട്ട് പോരിം ഞാൻ പറഞ്ഞു ഇൻക്ക് അത് ചെറുതവുമ്പോ കഴിച്ചൊരു ഓർ മ്മള്ളൂ ഇതൊന്നും കാണലൂല്ല കഴിക്കാലോല്ല ഇൻക് നല്ല ഇഷ്ട്ടത് വെറുതെ അപ്പൊ സ്കൂൾതെ ആള്ളോട്ചോദിച്ചു ഓല് സെക്യൂരിറ്റിനോട്‌ ചോദിച്ചു ഇത് കഴിക്കട്ടെ ചോദിച്ചപ്പോ പറിച് കഴിച്ചോന്ന് പറഞ്ഞു വെറുതെ എ എത്രേ ഓലെ കയ്യിൽ ഇല്ലദ്ന്നോ.
ആ പക്ഷെ ഇതിന്റെ കറ പോവത്തില്ല.
ആ ന്നട്ട്ത് കഴിച്ച് കഴിഞ്ഞിട്ട് ഓരേ ചുണ്ടും ഇതൊക്കെ ഞങ്ങൾക്ക് കാണി ചര ഞാൻ പറഞ് തമിഴ്നാട്ടക്ക് എങ്ങോട്ടോ പോയിക്കോ ഇങ്ങോട്ട് വരണ്ട.
ആ അത് പക്ഷേ നമ്മള് സാധാരണ ഞാവൽപായതിനെ കാട്ടിൽ കുറച്ചുകൂടി വലിപ്പംണ്ട് അപ്പൊ എനിക്ക് തോന്നി ത് അതെന്ത ബഡ് എന്തെലുംയിരിക്കും അപോലെ തന്നെ ഞാന ഇത് കഴിച്ചവാട് ഞാൻ കണ്ണാടി ചെന്നിട്ട് നാക്കല്ലാം നീട്ട് നോക്കോ വയലറ്റ് ആയോ വയലറ്റ് റ്റായോന്ന് പക്ഷെ സംഭവന്നും ആയിട്ടില്ലേ ആ ഇല്ല എനിക്ക് അതാണ് എനിക്ക് വേണ്ടത് നക്കെല്ലാം അങ്ങനെ ചുമക്കാൻ വേണ്ടിട്ടേ അതൊരു നൊസ്റ്റാൾജിയ അത അങ്ങനെ ആക്കുമ്പോ എന്നിട്ട് ഞാനല്ല നോക്കിയവ ആവുന്നില്ല ആനെ പി ന്ന ബഡ് ആക്കിയതായിരിക്കരുന്നു പക്ഷെ ടേസ്റ്റ് അല്ലാണ്ട് അധികം വലിയ മധുരവും ഇല്ല മറ്റത പോലെ ഒരു ചവർപ്പ മധുരവും ക അത്രയും
ആണ് ആണ് ചെറുതാകുമ്പോ ഞാന് ഇന്റെ തറവാടുണ്ട് തറവാട് മലയില എന്റെ തറവാട് എന്ത് രസ നിങ്ങ വേറെ പോക നിർത്തുന്ന എല്ലാരും ഇപ്പന്റെ അനിയന്റെ മക്കളൊെ പാടം ഞങ്ങള് സ്കൂളിൽഞ്ഞ അവിടെ പോയി എന്തിനാണെന്ന അതിന്റെ പേരെന്താന്ന അവിടെ നാരള്ളപ്പഴ എന്നാ പറയാം ഏ ആ നാരള്ളപ്പഴന്ന് പറിട്ട ത് പറിക്കാൻ പോവാ ഇന്റമ്മോ ന്നിട്ട് വീട്ടിലോട്ട് വരുമ്പോ ഉമ്മ പറഞ്ഞു എവിടുത്ത ആളാ അ എന്നോട് എന്റെ തത്തിനോട് ചോദ ത്താ ചുണ്ട് കറുത്ത മതിരി വയലറ്റല്ല വയലറ്റ് ഓവർ ഓറ പ്പണത കാണ ചുണ്ട അത് പല്ലാത് ഇമ്മറി എന്നോട് സംസാരിക്കേണ്ട വായ തുറക്കണ്ട പേടിയ ആവണ്ട് അന്ന് കഴിച്ചതാ പിന്നെ കാണലേ ഇല്ല ഇപ്പത്തെമക്കൾ അതിന്നോന്നും പോകിലല്ലോ പിന്നെ മോനോടന്നെ പറഞ്ഞിട്ട് മോൻ അരാതൊക്കെ എന്താണ് അങ്ങനെ കാട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ പറിച്ചിനി പിന്നെണ്ടരു തെച്ചിക്കായ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾക്ക് പറിച്ചു തിന്നു അല്ലപ്പോ അതൊന്ന മക്കൾ പറഞ്ഞാൽ എന്തോ വിശക്കായാണ്
ആ വിഷക്കായന്ന് സത്യം ഞാനീ മുമ്പല്ല തെച്ചിക്കായ വഞ്ഞറ്റ ട്ട് ചുമന്ന ഉരുണ്ടിട്ട കായല്ലേ
ആ ആ
ആ നമ്മളീ മിക്കവാറും വ വഴിവക്കിലൊക്കെ കാണ അതിങ്ങനെ ഒരുപാട് കാണുവല്ലോ അപ്പൊ ഈ ഇടക്ക് ഞാൻ അവിടെ നിന്ന് എന്റെ എ സ് ഹസ്ബൻന്റെ സഹോദരന്റെ മ മക്കള അടണ്ട ഞാൻപറഞ്ഞു ഇത് പറിച്ചു കഴിച്ചു നല്ല ടേസ്റ്റ് ആന്ന് അപ്പൊ എനിക്കത് വേണ്ട അപ്പൊ ഞാൻ ഇതക്ക ഇങ്ങനെ കഴിച്ചിട്ട് എനക്ക് കണ്ടിട്ട് ഇന്ത് പോരെ പക്ഷെ കഴിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെ ഒതുപോലെ ആകുന്നുണ്ട് അപ്പൊ ഞാൻ പറ ച്ചി കഴിച്ചത അപ്പേ അതെല്ല എല്ലാം ഭയങ്കര വെച്ചക്കായാന്നൊന്ന് ആ വെടിങ്ങതേന്നന്നാ വിളിക്ക
ബെഡ് ഇപ്പം ഇപ്പത്തെ മക്കളോട് അതൊന്ന കഴിക്കാൻ പറഞ്ഞിട്ട ആരെല്ലാവരും കഴിക്ക അവർക്ക് പേടിയ അറൂല ഓക്ക അറൂല നഞമ്മളൊക്കെ അന്നേര എന്തോ തൊടികൂടെക്കെ പോയില്ലേയ്നോ ഇപ്പം മക്കളൊന്ന് വിട്ടോക്ക് ആദ്യം നമ്മള വിളിക്കോ എന്റെ മക്കളെ സ്ഥിതി ഞാ പറഞ്ഞണേ എന്റെ വലു പിന്നെ ഒറ്റക്കെ ന്റെ രണ്ടും മൂന്നും മുന്നോട് ഉമ്മ വ ഉമ്മ വ വിളിക്കും ഓര് പിന്നലെ നമ്മള് ചെന്നൊടുക്കണം പേടിയ
അത് ആ ഇഴാജന്തുക്കൾ അതുപോലെ തന്നെ പാറപ്പുറത്തൊക്കെ കാണുംഒരു കറുത്തിട്ട് നമ്മളവിടെയൊക്കെ ചൊടല ചടലിക്കാന്നൊക്കെ കഴിഞ്ഞ കറുത്തിട്ട് കറുത്ത ഒരു ചെറിയ ചെറിയ ചെറിയ ഈ തെ തെച്ച കയ്ന് അത്രയും വലുപ്പുള്ള സാധനം അത്ര അത്രയും നല്ല കുറച്ചുകൂടി വലിപ്പം കുറവായിരിക്കും മുള്ളുള്ള മുള്ളുള്ള ചെടിയില ഇത് കൂടുതൽ വരല്ല ഇങ്ങനെ ആ അതന്നെ. ഇങ്ങനയൊക്കെ അപ്പ ആക്ക് മാ. ആ അതിന്റെ ഈ കമ്പിൽ തന്നെ പറ്റിയായിരുന്നു നിക്കല്.
ആ ആ മനസ്സിലായി.
ആ എനിക്ക് ആ സാനം ഭയങ്കര ഇഷ്ടമാന്നെ.
അത് നല്ല രസമാണ് ഉപയോഗിക്കാന് അതേപോലെ ഇപ്പോ ഇപ്പ ഇന്റെ ഇവിടെ ഇവിടെ ഇവിടെ വേ മുട്ടപ്പഴം അറിയോ?
വേട്ടി എന്തെന്ന് സാധനം.
അത് നല്ല ടേസ്റ്റാ, ഞാനീ എവിടന്നോ തൈയ് കൊണ്ടന്നിട്ട് ഇവിടെ വെച്ചതാട്ടോ. ഞാൻ എണ്ടാവില്ലേ വിചാരിച്ച് വെച്ചതാവിടെ. ഉണ്ടാവില്ല ഉണ്ടാവില്ലൊക്കെ വെച്ച് എന്തോര് ടേസ്റ്റ് അതന്നാ ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല നമ്മള്- മുട്ടല്ലേ കോഴിമുട്ടന്റെ ഉള്ളില് പുഞ്ചി ഉണ്ടല്ലോ അയിന്റെ ഒരു ചൊവ്വ അതിന്റെ ഒരു ടേസ്റ്റ് വരും അതിന്റെ ടേസ്റ്റ് മധുരം കൂടുമ്പോ എന്താവും അതാണ് അതിന്റെ ടേസ്റ്റ്.
ആണോ ഇ എന്തോ എ എനിക്കു തോന്നണ് നമ്മളവിടെയെല്ലാം അയിന് വേറെ വേറെ പേരായിരിക്കും.
ഒരു മഞ്ഞ കളറല്ലേ നല്ല മഞ്ഞ കളറായിട്ട് അറിയോ ഞാൻ കാണി ച്ചു തരണ്ട്.
ആ ഓക്കെ എനിക്ക് നമ്മളോട് അ വേറെ ഏതേലും പേരായിരിക്കും.
അതേപോലെന്ന ഇന്നോട് ഒരാള് പറഞ്ഞു കോമക്കായാറിനോട്. എന്താ കറിചോയിപ്പ കോമക്കായ. കോമക്കായ ചോദിച്ച്. അത് എന്താണ് ചോദിച്ച് പപ്പായക്ക് പറയയാണല്ലോ കോമ
ആ ഹ. ന ഇവിടെണ്ട് ഇവിടെണ്ട് ആ.
അങ്ങനെ പറയൂല്ലേ, ഞാൻ കോമക്കായ പറിഞ്ഞപ്പോ വേറെ കോവക്ക ഉണ്ടല്ലോ.
ആ ഞാനും അതായിരിക്കും ആദ്യം ഞാനിപ്പോ പറഞ്ഞപ്പോ ഞാനും അതാ പെട്ടെന്ന് മനസ്സി വിചാരിച്ച കോവക്ക ആയിരിക്കുന്ന്.
ആണ് ഞാപ്പ ഞാൻ പറ കോവക്ക എങ്ങനെ കറി എങ്ങനെയ കോവക്ക ഉപ്പേരി ചോയിച്ചപ്പ പറഞ്ഞല്ല. കോവക്കായ കറി വെക്ക അത് എന്താണ് കോവക്കായ എന്താ ഉദ്ദേശിച്ചത് പ്പ പപ്പായ ചോദിച്ച് ആ അതന്നെ കോവക്ക.
അതിന്റെ പച്ച അപ്പ അതിന്റെ പച്ച കുറച്ച് കറിവെക്കും മതിരുള്ളത് ഇവിടെ കറി ക്കലില്ല അതി ആ അ നമ്മളൊക്കെ കഴിക്കന്ന്.
ഞാനിന്നാല് മോനെ കൊണ്ടുവരാൻ പോയാലോ.
ആ ശരി പോയിട്ട് വാ.
ആ
ഓക്കെ.